കേക്കുന്നുണ്ടോ പിന്നെ അന്നൊരു ചിക്കൻ കറി വെച്ചേനെപ്പറ്റി എൻ്റെടുത്ത് പറഞ്ഞില്ലായിരുന്നോ എങ്ങനെയായിരുന്നു അത് വെച്ചത്
മുളക് ഇട്ടിട്ട് വെക്കും വരട്ടീട്ട് വെക്കും പിന്നെ കുറുമ വെക്കും ഏതാ ണെ നോർമല് ചക്കൻകറി വെക്കുന്നത് എന്താണ് ഉള്ളിം സവാളല്ലേ അത് ഇടും പിന്നെ തക്കാളി പച്ചമുളക് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് റ്റകല്ലേ അതും വേണം എന്നിട്ട് പിന്നെ എണ്ണ ഒിച്ചിട്ട് ഞങ്ങ ഉലുവടും രസം ആ ഉലു ആ എണ്ണീക്ക് കുറഞ്ഞൊരു ഉലു വട്ടിട്ട് ചോന് വരുമ്പോ ഈ വെല്ലുള്ളി ഇട്ട് കൊടുക്കും സവാള അരിഞ്ഞത് എന്നിട്ട് അത് ഒരു ഗോൾഡൻ കളർ ആവാ നേര വെളുത്തുള്ളിയും ചെറിയുള്ളിയും ഇഞ്ചിയും പിന്നെ വലിയ ജീരകവും ചതച്ചതില്ലേ മസാല ഇതാക്കിയത് അത് ഇതെക്കിട്ട് കൊടുക്കും അതിന്റെ ഒരു ചെറു വലിയ ജീരകം
ആഹ ഞങ്ങ
ഓരോ ഓരോ ഭാഗത്ത ഓരോ ഇതില്ലല്ലേ എന്നിട്ട് ഇട്ട് പിന്നെ അത് ഇളക്കിയിട്ട് അ ഒന്നിണ്ട് അതിന്റെ പച്ചമണം മാറിത് വരുമ്പോ തക്കാളിയും പച്ചമുളകും കറിവേപ്പിന്റെ ഇല ഇട്ട് കൊടുക്കും
ആഹ
പിന്നെ വന്നതായിട്ട് പിന്നെ ആയിക്കല്ല മസാലപ്പൊടികളക്കെടും മുളകും പൊടിയും മഞ്ഞപ്പൊടി ചിക്കൻ മസാലപ്പൊടീടും ഏ കുരുമുളക് പൊടി ഉണ്ട കുരുമുളക് പൊടി ഇടും ഏ എന്നിട്ട് കുറഞ്ഞ വെള്ളം ഒഴ വച്ചിട്ട് കൊന്ന് ഗ്രാവി ഗ്രേവി ആക്കിട്ട് അക്ക് ചിക്കൻ ഇട്ടിട്ട് വേവിക്ക കരം
ഹ ഹും
നിങ്ങവിടെ എങ്ങനെയ
ഞങ്ങള് ഇതില് നി തീർത്ത വ്യത്യസ്തമായിട്ടാ വെക്കുന്നത് കേട്ടോ അപ്പൊ രണ്ട് ടേസ്റ്റ് ആയിരിക്കും ഉറപ്പ രിക്ക നമ്മൾ വെക്കുന്നതേ ആദ്യം ചിക്കൻ കൊണ്ടന്ന് നമ്മള് ക്ലീൻല്ലാം ചെയ്തിട്ട് കുറച്ച് മഞ്ഞപ്പൊടി ഉപ്പ് ചിക്കൻ മസാല വെളിച്ചെണ്ണ തൈര് ഇ ഇത്രയും കൂടെ ചിക്കനക പ്രത്യേകച്ച് നന്നായിട്ട് പെരട്ടിയിട്ട് നമ്മൾ ഒരു അര മണിക്കൂർ മാറ്റി വെക്കും
ആഹ
ത്തേക്ക് കൊ സവാള അല്ലെങ്ക കൊച്ചുള്ളിയോ ഇഞ്ചി വെളുത്തുള്ളി എല്ലാം കൂടെ നമ്മൾ വഴറ്റത്തില്ല അത് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചിട്ട് പിന്നെ തേങ്ങ തേങ്ങാകോത്ത് ചിലരോക്കെ ഇടും ചിലർക്ക് ഇടത്തില്ല അപ്പം തേങ്ങ ഇട്ട് നന്നായിട്ട് അത് വറക്കുമ്പം പിന്നെ വെളു ത്തുള്ളിയും ഇഞ്ചി നമ്മള് ചതച്ചായി ഇടുന്നത് പേസ്റ്റ് ആക്കത്തില്ല അപ്പൊ വേറൊരു ടേസ്റ്റ ആ ഇ പേസ്റ്റ് ആകുമ്പോ ചതച്ച് ഇട്ടിട്ട് അത് നന്നായിട്ട് ഇങ്ങനെ ഒരു ബ്രൗ കളറാവകുമ്പോ സവാളയും പച്ചമുളകും കറിവേപ്പിലയും കൂടി ഇടും അതിത്രയും നന്നായി വഴണ്ടിട്ട് അപ്പം ഞാൻ അന്നെങ്കിൽ ഒരു സ്പൂൺ പഞ്ചസാര ഇടും അതില് പഞ്ചസാര ഉപ്പ് ഇടും അപ്പൊ പെട്ടെന്നുള്ളി ഇങ്ങനെ വഴ വരയും ചെയ്യും കറിക്ക് കുറച്ചും കൂടി ഒരു ടേസ്റ്റ് അതായത് ഒരു ചെറിയ മധുരം എടുത്തറിയാത്ത രീതിയിയില്
ഉം ഉം
അതിങ്ങനെ വഴണ്ടി വന്ന് കഴിയുമ്പോഴത്തേക്ക് അന്നെ നമ്മള് മുളക്പൊടി മല്ലിപ്പൊടി മ മഞ്ഞപ്പൊടി ഇത്ര സാധനം നമ്മള എടുത്തുള്ളൂ ഇത്ര ഇട്ടിട്ട് ആ് ഈ മല്ലിപ്പൊടിയും മുളക്പ്പൊടിയും സെയിംമായിട്ടാ ഇടുന്നത്
ആഹ ഉഹ
പിന്നെത്ത് കുക്കറ പിന്നെ അത് നന്നായിട്ട് പൊടിയുടെ പച്ചവളൊക്കെ മാറി കഴിയുമ്പോഴത്തേക്ക് തക്കാളി ഇടും തക്കാളി ഇട്ടിട്ട് പിന്നെ നമ്മള് അതെല്ലാം നന്നായിട്ട് ഒന്നുകൂടി ചൂടാക്കിട്ട് ചിക്കൻ തട്ടിയിടും
ഉം ഉം
തറ്റിട്ട് പിന്നെ ചിക്കൻ കുറച്ച് പാതി വേവാകുമ്പോഴും നമ്മൾ ചിക്കൻ മസാല ഗ്ര ഗരം മസാല രണ്ടും എടുത്തും ത്തു അന്നേരം കുരുമുളക് പൊടിഇടും എന്നിട്ട് ഒന്നുകൂടി നന്നായിട്ട് വേവിച്ചിട്ട് മല്ലിയയിലോ ബുധനയിലയ ഒക്കെ മല്ലിയിലും പുതിനയിലും ചിലർക്കൊന്നും ഈ മല്ലിയയിലയുടെയും പുതനിലയുടെയും ഒന്നും ടേസ്റ്റ് പിടിക്കില്ല ല്ല വീണതല് ഞാനിടും ആഹ് ഒരു കുത്തില ഞാനിടും എനിക്കിഷ്ടം അതൊക്കെ മല്ലിയയിലയും പുതിനിലും ഇട്ടിട്ട് അതാ അത് രണ്ടുട്ടിട്ടു
അ ഒന്നൂടി ഒന്ന് തിളപ്പിച്ചെടുത്ത് വെക്കും പിന്നെ ചിലര് ലാസ്റ്റ് തേങ്ങാപ്പാൽ ചേർക്കും എനിക്കിഷ്ടമാ തേങ്ങാപ്പാൽ ചേർക്കുന്ന പക്ഷെ ഇവിടെ ഹസ്ബൻഡന് അത്ര ഇഷ്ടമല്ല തേങ്ങാ പാലൊഴിച്ച അപ്പൊ വേറൊരു ടേസ്റ്റ് ആവും ചിലപ്പോ ഞാൻ ഹസ് അതിനെ കുറിച്ച് മാറ്റി വച്ചിട്ട് ബാക്കിക്കകത്ത് തേങ്ങാപ്പാൽ എനിക്ക് കൊച്ചുങ്ങൾക്ക ഇഷ്ടോ പിന്നെ എന്റെയെളെ കൊച്ചിപ്പം നാല് വയസ്സായിട്ടുള്ളു അവൾക്ക് ചിക്കൻ ഇനി എങ്ങനെ കൊടുത്താലും തിന്നും അയാൾ ചിക്കന്റെ ആളാ ഇപ്പൊ പിന്നെ മീൻ മേടിക്കുന്നതിന് ലാഭം ചിക്ക മേടിക്കുന്ന
അപ്പൊ ഞങ്ങളും ചിക്കൻ മ്പടുത്തെ മക്കക്കും ബീഫൊന്നും വല്ലാതെ ഇഷ്ടല്ല ചിക്ക
ചിക്കൻ ആ ഇവിടെയും ബീഫ് ഇഷ്ടമല്ല പിന്നെ ഇപ്പ നമ്മൾ മേടിക്കുന്ന ലാ ര ച മീൻ ഇപ്പോ ഭയങ്കര വിലല്ലേ ഇന്നലെ ങ്ങാട് ചെറിയ അയലക്ക് നാനൂറ്റ റ്റൊമ്പത് രൂപ കിലോ അരക്കിലോ ഇരു നൂറ്റി എഴുപത് രൂപ ക്ഓണ് അതാലക്കുമ്പ ചിക്കന് നൂറ്റമ്പത് രൂപയുള്ളൂ
ഉം ഞങ്ങളുപ്പയന്നെ ഇപ്പോ മീൻ വില ആയതുകൊണ്ടേ ബീഫും വിലയാണ് മീനും വിലയാണ് അപ്പ ഞ ഞങ്ങൾ ചിക്കൻ വാങ്ങൽ ഹ
കരവൽ കുറവ
ചിക്കൻ വർ ഡെയ്ലി പൊരിചിക്കാണ്
ഉം ഞാൻ പിന്നെ ഇപ്പൊ രണ്ട് മൂന്ന് ദിവസം പൊലെ ഇവിടെ ചിക്കനായിരുന്നു അതോണ്ട് ഇന്ന്പിന്നെ മീനാപൊരിച്ചേ കാരണം ചിക്കൻ സ്ഥീരം കഴിക്കാനും പറ്റത്തി
ഇല്ലേ സ്ഥിരം പറ്റൂലേ ഇന്നലെ അള് മീൻ വാങ്ങിയായി ചെറിയ അയിലെ കുട്ടികൾ വാങ്ങി എന്നിട്ട് അ മൊളകിട്ടു അത് നല്ല ടേസ്റ്റ്ണ്ടയ്ന്ട്ടോ പുതിയ മീനേന് പുതിയ മീനായത്തന്നെ ടേസ്സ്റ്റാണല്ലോ വറ്റിച്ച് കഴിഞ്ഞാല്
ആഹ് നമുക്ക് പിന്നെ മീൻ ഫ്രഷ് ആയിട്ട് തന്നെകിട്ടും നമ്മടെ സ്ഥലം അതാണല്ലോ
ആഹ് ങ്ങൾക്ക് ഐസിടാത്ത മീൻ കിട്ടുംല്ലേ ഐസ് ഇടാത്ത മീന്റെ ടേസ്റ്റ് ഞങ്ങള് ഞങ്ങൾ ന്റെ മോളിം കൊണ്ട് കോഴ്കോ കൂടെ നിന്നേന് ഹോസ്പിറ്റലട്ടോ ബീച്ച് ഹോസ്പിറ്റല് നിന്നേന് അന്ന് അതിന്റെ മുന്നിലുണ്ട് ന്നരു കട അതിന് പൊറോട്ടയും ചിക്കൻ കറിം ഏഹ് മീൻകറിം അയില മീൻ കറിയെന്താ ടേ ടേസ്റ്റ് അഹ് ഇപ്പളും വായന്ന് പോകുല ആ ടേസ്റ്റ് എ ഐസ് ഇടാത്ത അയിലക്കറി എന്തോരു ടേസ്റ്റോ എന്നിട്ട്ന്റെ ഹസ്ബൻറിന് പണി എന്തൊക്കൊരുന്നോ ഇത് പൊയിക്കാണ്ട് കഴിക്കുന്നകാരം ആഹ്
എന്റെ വീട് കുറച്ച് ദൂരേ നമുക്ക് അവിടെ ഐസിട്ട മീനാണ് കിട്ട്ന്ന അവിടന്ന് ഇപ്പം ഇവിടെ വന്നിട്ട് നമുക്ക് ഐസിടാത്ത മീൻ കഴിച്ച്കഴിച്ചി ഇപ്പം അവിടെ ചെന്നിട്ട് മീൻ കഴുക്കുമ്പോ നമുക്ക് ഒരുമാതിരി ചവർ പോല ഫീൽ ചെയ്യാ അതൊരു ടേസ്റ്റ് ഇല്ലാത്ത മാതിരിയ
പക്ഷെ ഈ ഐസ് ഇട്ട് മീന്തിന്ന്കാണ്ട് ഇതായോല്ക്ക് ചെലോൽക്കാമീ പറ്റൂല്ല്യ
ആ ടേസ്റ്റ് പിടിക്കുന്നില്ല വേറൊരു ടേസ്റ്റാ അതിന് അത്വ്ടെ കാറ്റ് മീൻ ചിലർ കഴിക്കത്തില്ലല്ലോ ഈ കടലിലെ മീൻ മാത്രം കഴിക്കുന്നവര് ആറ്റിലെ മീൻ കഴിക്കത്തില്ല എന്റെ വീടിന്റെ ബാക്ക് സൈഡിൽ ആറാ അപ്പൊ അവിടെ ആറ്റ്മീൻ ഇഷ്ടം പോലെ കിട്ടും ശ് എല്ലാരും ഒന്നും കഴിക്കത്തില്ല ഉം അങ്ങനെ അതും വേറെ ഒരു ടേസ്റ്റാ
ഹ് ഹ
ഉം
ഏഹ് ഇവിടെ ഇവിടെ വലതും ചെറുതും ഇന്ന് സ്കൂളില്ല ഇവിടെ വലുതും ചെറുതും തമ്മി എപ്പ വരണ്ട് വരുതമ്മിൽ പത്ത് വയസ്സിന്റെ വ്യത്യാസമുണ്ട്
അത് എല്ലായിടത്തും ഉള്ളത് തന്നെയാണ് നിങ്ങളുടെ ഈ പരിപാടി ഇവിടൊക്കെ ഉണ്ടത്
ഇത്ര ഇത്രയും വ്യത്യാസം വന്നപ്പോ നമ്മൾ വിചാരിച്ച് വഴക്ക് കാണത്തില്ലെന്ന് പക്ഷെ എനിക്ക് തോന്നുന്നു കുറച്ചു കൂടി കുറവായിരിക്കും ഈ അടുതടുത്തുള്ള പിള്ളേരു തമ്മിൽ ഇപ്പ തന്നെ കണ്ട അവളുടെ മേക്കപ്പ് ബോക്സിലെ ബ്രഷ് അവള് അങ്ങോട്ട് ഇറങ്ങിയ സമയത്തിന് അത് എടുത്തൊണ്ട് വന്നിരിക്ക അത് വേണം
ഇന്റെ വല്യ മോള് ഇന്ന് ഗേഡ്സി എന്റെതിന് പൊയിക്കാണ് എത്താണ് എക്സാമാണ്
ഗേയ്റ്റ്സിൻ്റെ
ഉം അപ്പൊ ഉം ഉൾ പത്ത്
ആഹ് എന്റെ മൂത്തതും പത്താം ക്ലാസ്സില അവകെ എൻ സി സിയുടെ എക്സാം അടുത്ത ഞായറാഴ്ച്ച ഉണ്ടെന്ന് പറയുന്നത്കേട്ട്
ഉം അതിന്റെ ക്യാമ്പാണ് എന്നിട്ട് ഇന്നലെ പോയതാണ്
ആഹ ഉം സ്കൗട്ട് ആൻ ഗെയ്ട്സ് പറഞ്ഞെ ഞാൻ പഠിക്കുമ്പം ഞാൻ ഉണ്ടായിരുന്നു ഗേയ്ഡ്സിയില്
പിന്നെ നിങ്ങളുടെ നാട്ടിൽ ഇപ്പോഴും മഴയാണോ
ഞങ്ങളടെ നാട്ടില് മഴ പ്പും ങ്ങ പറഞ്ഞ ഞാ ങ്ങക്കു വിളിച്ചപ്പോ മൂടി നിന്നി ഇനിപ്പോ ട്ടോ വെയിലറച്ചു.
നല്ല വെയില കാഞ്ഞ വെയിൽ ഒരു രക്ഷയില്ലാത്ത വെയില്
ഉം
ഉം
മഴ പെയ്തുക്കണ് തി ചൂട് പോയിറ്റൊന്നില്ല
ചൂട് ആഹ ആഹ അതൊരു പണിയ
ഉം
നമുക്ക് ഈ മഴ പെയ്യുമ്പോ എങ്ങനെങ്കിലും വെയിലായാൽ മതിന്നാ പക്ഷെ രണ്ട് ദിസം വെയിലടിക്കാ ങ്കിൽ ചൂട് കൊണ്ടിയിരിക്കപ്പൊറിതി ഇല്ലതാവും അപ്പൊ നമുക്ക് തോന്നു ഒന്ന് മഴ പോയ്താ മതിന്ന് പക്ഷെ എനിക്ക് തോന്നുന്നു താരതമ്യേന വെയിലാ നല്ലേന്ന് കാര്യംന്ന് വെച്ചാലേ മഴങ്ങോട്ട് തൊടങ്ങിയാലേ
ഉം
രക്ഷയില്ല ഒരു തുണി പോലും നമുക്ക് കഴവി ഉണക്കി ഇടാനോ ഒന്നും പറ്റാത്ത അവസ്ഥയാവും
ഉണങ്ങൂല
ഉണങ്ങത്തില്ല മാത്രല്ല ഈ നമ്മളിപ്പോ അകത്തിട്ട് ഉണക്കിയാല് അതിന് വേറൊരു സ്മെല്ലാ നമുക്ക് ഒരു ഫ്രഷ്നെസ്സ് ഫീൽ ചെയ്യത്തില്ല.
ഉം ഉമ് ഞങ്ങള് കൺഫേർട്ട ഒഴിച്ചിട്ട് വാഷിംഗ് മെഷീനിൽ ഉണക്കിട്ട്.
അതിനൊരു ഒരു വല്ലാത്തൊരു സ്മെല്ലാ തുണിക്ക് നേരെ വെയില് കിട്ടി
വാഷിംഗ് മെഷീനിൽ ഉണക്കീട്ടാ വെയിലത്തിടല് ന്ന പിന്നെ പെട്ടെന്നണ് ഒണങ്ങിക്കിട്ടൊല്ലോ കര്തീട്ട്
വാഷിങ് മെഷീനിലൊണക്കീട്ട ഇടല് പൊറത്ത് പറയേ
ആഹ് നമ്മുടെ വാഷി മെഷീനിൽ ഉണങ്ങിയാലും മൊത്തത്തി ലങ്ങൊരു ഒണങ്ങി വരത്തില്ലല്ലോ
ഇല്ലേയ് പിന്നെ നമ്മള് വെയിലത്ത് ഒന്ന് കൂടി ഇടണം ഉം
കുഞ്ഞുങ്ങളുടെ യൂണിഫോമൊക്കെയാ പ്രധാന പ്രശ്നം വരുന്നത് മഴക്കാലം ആവുമ്പഴത്തേക്കേ
ആഹ്
ചെറിയ കൊച്ചിനൊക്കെ ഒരു ദിവസം ഒരു യൂണിഫോം പറ്റത്തുള്ളൂ വലുത് പിന്നെ രണ്ടൂസം ഇടും ചെറുതിന് പക്ഷെ ഒരു ദിവസേ പറ്റത്തുള്ളൂ അങ്ങനെയൊക്കെള്ള പ്രശ്നങ്ങളാണ് പയർ എടുത്ത് തോരം വെക്കാനിട്ട് മീൻ ഇവിടെ വെട്ടാന് എടുത്ത് വെച്ചേക്കുന്നു. പനി ആയത് കാരണം കിടക്കുവായിരുന്നു പനി പിടിച്ചിട്ട് രണ്ടൂസായി
ഉം അയ്ന് റെസ്റ്റാ വേണ്ടത് ഇപ്പത്തെ പനിക്കേ
റസ്റ്റ് എടുക്കാൻ എനിക്ക് ജോലിയുണ്ട് അപ്പൊ പിന്നെ നമ്മള് ജോലിക്ക് പോണം വീട്ടിലെ കാര്യങ്ങള് പിള്ളാരുടെ
ഉം
അല്ല അവിടെയാവുമ്പൊ നമുക്ക് റെസ്റ്റ് എടുക്കാൻ പറ്റത്തില്ലല്ലോ
ആഹ്
നല്ലൊരു വിഷയാണ് എന്നാ ശരി കേട്ടോ ഞാനേ കുറച്ച് കഴിയുമ്പം വിളിക്കാം കൊറച്ച് ഇനി കുറച്ച് അടു അടുക്കള പണികൾ കിടക്ക്ണ് എല്ലാം ഒതുക്കീട്ട് വേണം എങ്ങോട്ടെങ്കിലും ഒന്ന് ഇരിക്കാൻ അപ്പഴത്തേക്ക് വിളിക്കാം
ഓക്കേ ഓക്കേ ന്ന ശരി